ക്കിലെ
ആഹ് കേൾക്കാൻ പോയി. എന്താ വൈകുന്നേരത്ത ഉള്ളെഎന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയാ
ഇല്ല. ഇന്ന് പിന്നെ പുറത്തുന്ന് ന്ന് ബേക്കറി വാങ്ങി. മറ്റേ ഉരുളക്കിഴങ്ങിന്റെ ഇതുണ്ടല്ലോ ചിപ്സ് ആഹ് അത് വാങ്ങിച്ച് ആഹ് അതാണ് മറ്റേ കപ്പേന്റെ ചിപ്സിനെക്കാട്ടും നല്ലതും മറ്റേതാണ് അല്ലെ
ആ കുട്ടി കുട്ടികളി ല്ലേ അവിടെ ആഹ് ആയി ആഹ് ആഹ
ആഹ
അപ്പൊ ന്നാ നിങ്ങള് മാത്രേ ഉണ്ടാവുള്ളൂ അല്ലെ
ആ അപ്പൊ അതൊണ്ട്
ആ പിന്നൊന്നും ഇണ്ടാക്കാനും അങ്ങനെ നിക്ക മെന
ആ നിക്കണ്ട ആവശ്യില്ല ഞാ ഞാൻ പൊർത്ത്ന്നന്നെയാ വാങ്ങല്
പിന്നെ ഇക്കാക്ക എന്തേലും വേണം അങ്ങനെ പറയൊന്നില്ലേ എന്തേലും ഉണ്ടാക്ക്ന്നൊന്നും ആഹ് പിന്നെ എന്തേലും അങ്ങനെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ വിഭവങ്ങളൊക്കെ
പുതിതായിട്ട് അങ്ങനെ ഓരോന്ന് കാണുമ്പോ ചിക്കനൊക്കെ വാങ്ങുമ്പോ അങ്ങനെക്കെ ഓരോന്ന് സ്പെഷ്യലൊക്കെ നോ ക്യോക്കും ആഹ്
അങ്ങനെയല്ലേ നിങ്ങടെ ഭാഗത് ആ ഭാഗത്തൊ എന്തെലും പുതിയ വിഭ് ഇതൊക്കെ ഇണ്ടോ പ്ര ത്യേകിച്ചിള്ള
ഇവിടെ ഈ ഭാഗത്തേക്ക് അങ്ങനെയൊന്നും ഇല്ല ഇവിടെ പിന്നെ എന്താ വിഷു ഓണ ക്ക വരുമ്പോ ഓരോന്ന് അങ്ങനെ ഓരോന്നൊക്കെ വക്കുന്ന് അല്ലാണ്ടെ അയിന് ചെലപ്പോ കണി ക്ക അങ്ങനെ ഓരോന്നുണ്ടാവും
ഇണ്ടാവും ആ അങ്ങനെല്ലെ
തങ്ങനെയിങ്ങ് ഓരൊന്നല്ലോ ന്ന അങ്ങനെ സ്പെഷ്യല് പറയാനൊന്നുല്ല.
ആ ഞങ്ങളെ ഞങ്ങളവിഡിം ഇല്ല പക്ഷ് നമ്മള് ആ ന്ന് മീൻ കിട്ടി
ആ കേക്കമ്മക്ക് ഓരോന്ന് ഓരോ ഭാത്ത് ഇങ്ങനെ എന്താ പറയാ ഫോണിലൊക്കെ കാണുമ്പോ ക്ക്യോരോ ഭാത്ത് ഓരോ തരം ഫുഡ് ണ്ടാവും ആഹ്.
നമ്മള് ഞാൻ കൂടുതലായിട്ട് അങ്ങനത്തെ കാണും
ആ ഞാനും കാണും മറ്റേ ഫു ഫുഡെ ഴിക്കുമ്പോളൊക്കെ അത് കാണുമ്പോ ഒരു സുഖാ
ആ പിന്നെ അങ്ങടെക്കെ പോണം അങ്ങനൊക്കെ തോന്നും ഇക്ക വന്നിട്ട് അങ്ങടൊക്കെ പോണം
ആ അതാണ് ഹാ പക്ഷെ മ്മള് പോവുമ്പോ എവിടെയാ ഒന്നും ഉണ്ടാവൂല. പറയുമ്പാ അടുത്ത് അങ്ങനെ എവിടെന്ന് മ്മള് പോണോ വേണ്ടാ ഒന്നും കാണൂല.
ഹാണെ
ആ ഇപ്പൊ പിന്നെന്താ മന്തിയല്ലെ എല്ലാടത്തും
ഇപ്പ വിളിക്കുണ്ടല്ലോ മ്ം
ഹലോ
ആഹ് ആഹ്
ആ മന്തി കഴിക്കോ ചോയിക്കാ
ആ ആ കഴിക്കും
ആഹ് ആഹ്
ഹെ
ആ എന്നിട്ട് ഇണ്ടാക്കോ മന്തി
ആ ഇണ്ടാക്കാർ ഇണ്ട്
ആ രെസം ണ്ടോ
ആ കൊഴപ്പല്ല ചെലേ സമയത്തൊക്കെ പണി പാളും. ചെല സമയത്ത് നോ അങ്ങനെ.
ചിക്കന്റെയാ വെക്കാ ഹലോ ലോ ലോ കേക്ക്ണ്ടോ ഹലോ ഹലോ ഹലോ? ലോ ഹലോ ഹലോ
ആഹ് ആഹ്
ആഹ് ന്തേയ്ഞ്ച് പോയോ ആഹ് ലോ
ആഹ് പോവുന്നുണ്ട് ആഹ് റെയ്ഞ്ച് പോവാ.
ആഹ് മഴയല്ലേ അയിൻ്റതാ.
ആഹ്
പിന്നെന്താ
എന്തൊക്കെന്നിട്ട് അവിടെ അടുത്ത് കല്യാണൊക്കെണ്ടോ പ്പോ മഴയായിനേഷം.
ഏഹ് ക കല്യാണങ്ങളൊക്ക്ണ്ട്. ഇഞ്ഞിപ്പതാ കുടുംബത്തിലൊരു കല്യാണ വര്ണ്ട്.
ആഹ് അയിനിപ്പോ ഇനിയിപ്പോ കൊറച്ച് ചെലവഴിക്കോല്ലല്ലേ ഏഹ്
അത് മ്മാടെ അനി എന്താണ് എളാപ്പാന്റെ മോള്. മോൾടിം മോൻ്റിം കല് ല്ല്യാണാണ് ശനിയാഴ്ച. അപ്പൊ പിന്നെ
ഒപ്പരാളാ
ആഹ് അത് രണ്ടുപേരുടെയും കൂടി ഒരുമിച്ചാണ്.
ഒരുമിച്ചാണ് ആഹ് ആഹ്
ആഹ് അത് ഒരുമിച്ചാണ് നടത്ത്ണത് അപ്പൊ
ആഹ് അല്ല അപ്പൊ രണ്ട് കൂട്ടർ പരിപാടിണ്ടാവുന്നറയ.
ആഹ് ഇണ്ട് ഇപ്പോരോന്ന് ഓരോരോന്നായിട്ട് കഴിഞ്ഞോണ്ടിരിക്ക അരിക്കുത്ത് പിന്നതേമാതിരി എഹ് എന്താണ് പിന്നെന്തപ്പ കഴിഞ്ഞെ. ആഹ് പിന്നെന്താ ആഹ് പിന്നെ ന്താ അങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞ് പിന്നൊപ്പൊരാളുടെ നിക്കാഹ് നേര് ക്കെ കഴിയും അങ്ങനെ.
ഏഹ് എല്ലാ അയ് എന്താണ് അരിക്കുത്തല്യാൺത്തിനൊക്കെ പോയിനോ ഡ്രസ്സെടുത്തിട്ട്
ഏഹ് അയ്യെ ഞാനതിനൊന്നും പോയില്ല പിന്നെ ഞ്ഞ് മക്കള്ക്ക് മോൻ ചെറുതായാരണം പിന്നൊന്നിനും സമ്മയിക്കില്ല. അയിനൊന്നും ഞാൻ പോയിട്ടില്ല.
എഹ് കൂടിക്കൂടെയ്‌നോ അഒക്കെ നല്ല രസ ഫോട്ടോസൊക്കെ കാണാന്.
ട്ന്നെ അപ്പൊ അനിയത്തി പോയിര്ന്നു. ഞാനിതന്നെ ഇവൻ ചെറുതായ കാരണം ചെലപ്പോ ഇതിനൊന്നും നമുക്കൊരു സ്വാതന്ത്യത്തില് പറ്റുല്ല. പ്പൊ ഞാൻ പോയില്ല ആഹ് അതന്നെ പിന്നതുപോലെ ഏഹ് തിനു ആ മറ്റേ ഇതുണ്ടല്ലോ ബറൈറ്റ് റ്റു ബി അയിനും പൊട്ടിച്ചക്ക്ണ്. ആഹ് ഇഞ്ഞിപ്പം ചെന് വില്ലേ പിന്നെ സ്കൂളുഅല്ലേ കു ത്തിക്ക്. അപ്പൊ പിന്നെ ഇഞ്ഞിപ്പോ വെള്ളിയാഴ്ച്ച പോണം. അങ്ങനെ
ഇനിയിപ്പം എന്ന്, എന്നാണ് പരിപാടി
ശനിയാഴ്ച്ചേണ് ശനിം ഞായറും രണ്ടൂസണ്ട്. ആഹ് അതെ തലേന്ന് പോണം അപ്പൊ അതിന് ആഹ് അന്ന്ച്ചാ ഏഹ് മോള്ടിം മോൻ്റീണ്ട് അപ്പൊ രണ്ടാൾടിം രണ്ട് ഒ ഒ ദിവസങ്ങനയിട്ടാ.
ആ രണ്ടു ദിവസായിട്ടാ. അല്ലെങ്കി രണ്ടും കൂടി ഒരു ഇതായിട്ട് ഇതായി തെരക്കായി പോവും.
തെരക്കായി പോഉം.
ആഹ് ഓര്താദ്യേ കഴിഞ്ഞതല്ലേ നിക്ക്
ആഹ് ഒരാളുടെ നിക്കാഹ് നാളെ, നാളായിട്ടാണ് അപ്പൊ അത് കഴിഞ്ഞാ പിന്നെ ആ ഒരു തെര ക്ക് കഴിഞ്ഞല്ലോ പിണ്ണ
കഴിഞ്ഞ് പിന്നെ കല്ല്യാണത്തിന്റെ പിന്നമുക്ക് ഫോട്ടോ എടുക്കാനും ഇതാക്കാനും തന്നെലൊള്ളൂ.
ആഹ് ആഹ് അതെ ഉം പിന്നെ പിന്നെ
പ്പ വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തോ ന്നിട്ട് കല്യാൺത്തിലേക്ക്
ആഹ് ന്നിട്ട് ആ രണ്ട് ചുരിദാറൊക്കെടുത്തുണ്ട്. പിന്ന പിള്ളേർ പിന്നപ്പപെ പെരുന്നാള് കഴിഞ്ഞൊരു സമയോണ്ട് പെരുന്നാൾന് കുട്ടിൾക്ക് അതൊക്കണ്ട്. പിന്നെ ന്താ ച്ചാല് ചെ ചെൽപ്പോ ഒരേ കളർ വേണപ്പ തലേ ദിവസം ഒരേ കളറാണന്ന്പറഞ്.
ഇപ്പെല്ലം കളർക്കോടൊക്കെല്ലേ എല്ലാരും
ആഹ് അപ്പ തലേ ദിവസം ഒരേ കളറാന്ന് പറഞ്ഞന്നേ കറപ്പാണ്ന്ന് പറഞ്ഞന്നെ അപ്പ അത് പിന്നെ
ഇനി മാങ്ങേണ്ടി വരൂ. പിന്നെ എല്ലാരും കൂടി ഒരേ കളറൊക്കെ വരുമ്പോ നല്ല രസാണ്.
അയിന്റെതിലൊക്കെ നിക്കണ സമയത്ത് അവിടെനഞാ മോനെ കൊ സുകൂള് ക്കൊണ്ടാക്കി കൊടുകണം ഹലോ ഹലോ, ഹലോ? ഹലോ? ഹലോ? ഹലോ? ഹലോ കേക്ക്‌ണ്ടോ ഹലോ കേക്ക്‌ലേലോ ഹലോ ഹലോ? ഹലോ ഹലോ
ഹലോ ആ, ആ റേയിഞ്ച് പോവ ആഹ്, ആഹ്.
വേണ്ടിയണ് പറഞ്ഞിട്ട് കാര്യല്ല.
ആഹ്
ആഹ് അവിടല്ലെങ്കിലും റേഞ്ചുള്ള സ്ഥലല്ലേ. ഹലോ ഹലോ? ഹലോ, ഹലോ? ഹലോ ഹലോ ഹലോ? ഹലോ ഹലോ? ഹലോ? ഹലോ കേക്ക്‌ന്ന്ണ്ടോ ഹലോ? ഹലോ കേക്ക്‌ണ്ടോ? ഹലോ കേക്ക്‌ന്ന്ണ്ടോ? ഹലോ? ഹലോ ഹലോ കേക്ക്‌ന്ന്ണ്ടോ? ഹലോ? ഹലോ ഹലോ ന്നിട്ട് എന്തൊക്കെയാണ്. ആ ഹലോ?
ആ അയെ എടക്ക് അയിന്റെ എടേൽ കൂടെ കോളും വരുണ്ട് പിന്നെ റെഞ്ചും പോവണ്ട്.
ആഹ് അതാണ്.
അ ആഹ് സംസാരിക്കണീന്റെ എടക്കൂടെ കോള് വര. അപ്പൊ അത് കട്ടാക്കുമ്പോ അത് നമ്മള് ഈ നെറ്റ്ൾ നെറ്റ് മറ്റേത് ഇതിന്റെ എടെക്കൂടെ സാധാകോ ഇതും കൂടി വരുമ്പഴേ ആഹ്. ആഹ് അത് നമ്മളല്ലെ ങ്ങനത്തെ കോളികൂടെ നമ്മള് ഈ സാധ സാധാ കോള്ണ്ടാവൂല്ലേ. അതും കൂടെ വരുമ്പോ മൊത്തത്തില് റൈഞ്ചിന് ഒരു ഇത്ണ്ട് പിന്നെ ഇപ്പ ഈ ഹ് ആഹ് അതന്നെ ആഹ് അങ്ങനെ
ഒരു പൊട്ട വൈഫൈ കണക്ട് ആവല്
ആഹ് അതന്തെ ഇത് ഇപ്പൊ നമ്മള് എന്താണ് സാധ അല്ലാതെ നമ്മള് മൊബൈലിൽ റീചാർജ് ചെയ്തിട്ട് അത് നമുക്ക് അങ്ങനെ റേഞ്ചില്ല അപ്പ ഇപ്പ ഫൈ ഉണ്ട് വൈഫൈക്ക് തന്നെ ഇടക്ക് ഈ മഴക്കാല ആയപ്പഴേ വൈഫൈയുടെ ആ ന്ന്ച്ച വയർ കേബിളൊക്കെ പൊട്ടി വീഴലും അങ്ങനെയൊക്കെ ആയിട്ട് ചെല സമയ
ആ ആ അതാണ് കരണ്ട് ആ കരണ്ട് പോയാലും അങ്ങൻത്തെന്നെയാണ് പ്രശ്നം ആ
ഇത്പ്പോ മിക്കവാറുംപ്പോ ഇവിടൊക്കെ ഈ മരം വീണ് ട്ട് അങ്ങനെ എന്തെങ്കിലും കൊമ്പും ചില്ലയൊക്ക പൊട്ടിട്ട് ആ പൊട്ടി വീഴലും ഇതൊക്കെയ്നി അത് കാരണം ചില സമയത്ത് തീരെ കിട്ടൂല
ആ കറണ്ട് പോവുന്ന പ്രശ്നണ്ടോ?
കരണ്ട് പോണ പ്രശ്നം ഇണ്ട് ഇപ്പൊ പിന്നെ എന്താണ്? ഏ കൊറേ എത്ര ഇത്ണ്ട്ന്നല്ലേ പറഞ്ഞ പവർക്കട്ട്.
ആഹ് ഇപ്പൊ എന്തൊക്കെയോ ഒരു പറയ കേട്ട്ണി ഒരു ടൈമില് രാത്രി ഒക്കെ ഭയങ്കര അങ്ങനെ പോവാ വരാ പോവാ വരാ
ആ അതിപ്പ ഇല്ല്യ പിന്നെ എന്താണ്? ചില സമയങ്ങളിൽ എന്താണ്, നമ്മളെന്തൊക്കെ ടച്ച് ആയിട്ടാ തോന്ന്ണ്ട് ഇങ്ങനെ ഇങ്ങനെ വോൾട്ടേജ് കുറയ കൂട അങ്ങനെയൊക്കെള്ള ഒരു ഇതൊക്കെ ഇണ്ട് ചെല സമയത്ത്. ആഹ് ആഹ് ഒരു മിന്നണ പോലെ ലൈറ്റിങ്ങനെ. ആഹ് പിന്നെ ഇപ്പ പൊ ഇപ്പൊ പിന്നെ എല്ലാർക്കും ഹലോ ഹലോ ആ ഇപ്പൊ പിന്നെ ഈ കളിടെ സമയായോണ്ട് പ്രശ്നം
പ്രശ്നാണ് ആ കറണ്ടു പോയി കഴിഞ്ഞ അപ്പം തുടങ്ങും എല്ലാരും കൂടെ പറയാനു ഇതാക്കാന ഒരുസം ഞാ ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഉം